ഹലോ കേൾക്കില്ലേ ആ കേക്ക്ണ്ടല്ലോ എന്താ ചായൊക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിക്ക്യ
ആ കുടിക്കാറില്ലേ
എപ്പഴേലൊക്കെ കുടിയ്ക്കും.
ആഹ് വേറെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ? മഴണ്ടൊ അവിടെ?
ഇല്ല ഇന്ന് മഴ പെയ്തിട്ടില്ല.
ആഹ് മൂടി ഇങ്ങനെ നിക്ക്ണ്ട് ഇവിടൊക്കെ.
ആ ഇന്ന് കൊറച്ച് സമയൊക്കെ വെയില് ഇണ്ടേര്ന്ന്
ആഹ്
പിന്നെ മഴ മഴ വന്നു പക്ഷെ പെയ്തിട്ടില്ല
ഉം യാത്രക്ക പോവലുണ്ടോ
ആ യാത്ര ചെറുതായിട്ടൊക്കെ പോവും
ആ എവിട്ക്കാ പോയത്
കർണാടക തമിഴ്നാട്
ആഹ് അവിടെ എങ്ങനെ കാണാനൊക്കെ ണ്ടോ കൊറെ
ആഹ് കർണാടക പോയാൽ മൈസൂര് കൊറേ സബവങ്ങളൊക്കെ ഇല്ലേ
ഉം നല്ല രസംആവും ല്ലേ
പിന്നെ കോയമ്പത്തൂര് ഒക്കെ പോയിട്ടുണ്ട് ഷേ
എങ്ങനെ ട്രെയിനിലാ ട്രെയിനിലോ ആ ഫാമിലി ആയി ട്ട് അങ്ങനെ പോയതാണോ
ആ അതെ
ആ അത് ഭ ക്ഷണം കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെള്ള ഭക്ഷണൊക്കെ കിട്ടൊ വിടുന്ന് ചെല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഭക്ഷണൊക്കെ ഇങ്ങനെ പറയുന്നേക്കാലോ നമ്മളെ നാട് വിട്ടാല് വേറെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറ്റൂല്ല ശരീരത്തിന് കഴിക്കാതെ ശീലയി ങ്ങാണ്ടൊക്കെ
മലയാളികൾ ഹോട്ടലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെങ്കില് ഞങ്ങൾക്ക വിടെ ഇത്താത്തന്റെ ഹസ്ബന്റന്റെ റൂമ്ണ്ട്
ആ ആ ബന്ധുക്കൾണ്ടാവൂല്ലേ
ആ അവിടെ വർക്ക് ചെയ്യുന്ന
ആ ആ
അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ റൂമ്ള്ളത്കൊണ്ട് റൂം അല്ല ഒരു വീട് പോലെന്നെയാണ് അപ്പൊ ഫുഡ് അവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി അങ്ങനെ കഴിച്ചോണ്ട് പിന്നെ
നമ്മള് നാടൻ ഭക്ഷണം തന്നെ ഇവിടെല്ലേന്നെ ആ ചായക്കെന്താ കടി എന്തേലും ഉണ്ടാക്കോ
ഉ ചായക് അങ്ങനെ പ്രത്യേകിച്ച് ചിലപ്പോക്കെ തോന്നിയാലൊക്കെ അടയോ അങ്ങനെയൊക്കെ ണ്ടാക്കും
ആഹ ഞാനും എന്റെ വീട്ടില് പോണ ടൈമില് അട അതേപോലെ ഈ പൂവട മറ്റ സാധാരണ ഇ അട ണ്ടല്ലോ തേങ്ങട്ട്ങ്ങാണ്ട് അതൊക്കെ ഇണ്ടാക്കല്ണ്ട് പിന്നെ ഈ യൂട്യൂബ് ഉണ്ടല്ലോ യൂട്യൂബില് എനിക്ക് കുക്കിങ്ങിനോട് താല്പര്യ രാണ് അപ്പൊ യൂട്യൂബ് നോക്കി ങ്ങാണ്ട് എന്തെങ്കിലൊക്കങ്ങനെ കുക്ക് ചെയ്യും സിപിൾ ആയിട്ടില്ല നമ്മുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളുംനമ്മ വാങ്ങൻ പറ്റണ സാധനങ്ങളൊക്കെ വെച്ച്ങ്ങണ്ട് എന്തേ പൊരികള് അതേ മാരി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഈ മക്കളെക്ക് കൊടുക്കാന് അങ്ങനെ ഇ എന്തെലൊക്കെ ഇങ്ങനെ വെറൈറ്റി ഇങ്ങനെ ഇൻക്ക് ഉണ്ടാക്കി വെക്കത് നല്ല താല് അങ്ങനെ എന്തെക്കലക്കെങ്ങനെചെയ്യും ഇയാള ങ്ങനെ ചെയ്യലുണ്ടോ
ഓ ഭക്ഷണം അങ്ങനെ ബിരിയാണി മന്തി അങ്ങനത്തൊക്കെ തയ്യാറാക്കും അല്ലാതെന്നെ കടികള് പിന്നെ ചെറിയ മോള ഉള്ള ആളോ പിന്നെ കഴിക്കൂല രണ്ടോ ആയി ആയിട്ടേ ഉള്ളു അതുകൊണ്ട്ങ്ങനെ
ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഇന്നാള് ഫോൺ എന്താ ഇതേപോലെ ഫോണില് കണ്ട്ങ്ങാണ്ട് കയപ്പോന്നും ഇല്ല എ ട ങ്ങേറായ ആഹ ഞാൻ ഇങ്ങനെ അറിയാന്നല്ലാതെ ഒറ്റക്ക് ഉണ്ടാക്കി നോക്കിട്ടില്ലനി അപ്പ രണ്ട കൂറി അങ്ങനെ ഒറ്റൊക്കെ ഉണ്ടാക്കി പപ്പൊന്നുംല്ല ആരും മോശം അഭിപ്രായന്നും പറഞ്ഞിട്ടില്ല പിന്നെ ബുക്കോ കേ വൈകോ
ആ ബുക്കുകള് ആദ്യൊക്കെ നന്നായി വായിക്യേരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ
ആഹആ ഞാനുംതന്നെ പഠിക്കണ ടൈമിൽ ഈ ഭഷ് ഷീറിന്റെ ബുക്ക്ണ്ടല്ലോ നമുക്ക്ണ്ടല്ലോ ഈ പാത്തുമമാന്റൊട് പഠിക്കാണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ബഷീറിന് നല്ല പരിചയം എന്താ അങ്ങനെ താല്പര്യക്കെ നി അങ്ങനെ പാത്തുമമാന്റൊട് പിന്നെ അങ്ങനെ വേറെ ബുക്കുകളൊക്കെ ങ്ങനെ വായിചിന്നു ഇപ്പൊ പിന്നെ ബുക്ക് ഒന്ന കിട്ടൂല എല്ലാ ആഴ്ചും ബുധനാഴ് റ്റോലൈബ്രറിന്ന് സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ കിട്ടു ബുക്കേ പഠിക്കാനെന്ന മ്മള് ബുക്ക് ന്നെണ്ട് ഉണ്ടാവും എന്നാലും കദ്യ ആവുമ്പോ നമുക്കൊരു ഇഷ്ടാണല്ലോ അങ്ങനെ എടുത്ത് വായിക്കും പിന്നെ കല്യാണം ഒക്കെ കഴഞ്ഞിന്റെ ഷം പിന്നെങ്ങനെവായനക്കെ ക ആപ്പ് എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതേ ഇനി പ്ലേ സ്റ്റോറി അൽ ഇങ്ങനെ നോവലൊെ ഇങ്ങനെ ഓരോ പാർട്ട്യാണ്ട്ിങ്ങനെ നമുക്ക് ഡയലി വായിക്കാം അങ്ങനെ അങ്ങനെ വായിച്ചിങ്ങാണ്ട് അതൊരു കഥ ഫുള്ളാക്കിയ ഒരു ദിലിപി പറഞ്ഞൊരു ഗദന്
ആഹ ആഹ അങ്ങനെ ഫോണില് വായിക്കാറില്ല പിന്നെ എടുത്ത് പിന്നെ സ്കൂൾ ഇ ന മക്കള ബുക്സ് കവാനി ആയി
എത്ര വേരെ പഠിച്ചു
ഞാന് ഡിഗ്രി കഴിഞ്ഞഞ് അതഴെ ടി സക്ക് പോയി
ആഹ ടീച്ചറയിട്ട് വർക്ക് ചെയ്തീനോ
വർക്ക് ചെയ്യാൻ പോയി തുൊടങ്ങിരുന്നു അപ്പ പിന്റെ മോളായതിന് ശേഷം പോയിട്ടില്ല
എത്തി വെച്ചുലേ ഇനി മോള് കുറച്ച് വലുതായിട്ട് പോവാാലോ സ്വന്തായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ആഹ നമുക്ക് നല്ലതാ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ
ആഹ അതെ അല്ലാണ്ട് പിന്നെ നമ്മളെപ്പോഴും വർത്താക്കന്മാരോട് ചോദിക്കണല്ലോ
ആഹ നമ്മുടെ ആവശ്യത്തിന് കൊറെൊക്കെ നമ്മടെ കയ്ൽുണ്ടെങ്കിലേ നമ്മക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ നല്ലതാ സിനിമ കാണോ ആഹ ആഹ അതെ
സിനിമ അങ്ങനെ എന്താ കാണാറില്ല ഇങ്ങനെ ഫോണിൽ വരുമ്പോ ചെറുതായ ഭാഗങ്ങളൊക്കെ കാണും
ആഹ അത് പോയി കാണലുണ്ടാവൂല അല്ലേ
ഉ പോവാറുണ്ടായിരുന്നോ ആദ്യമൊക്കെ അെ മോളയതിനന് ശേഷം
തിയേറ്ററിില് പോയിങ്ങാണ്ട് ആ് മൂക്ക് കുട്ടികൾക്ക് ആുമ്പോ അതൊരു ബുദ്ധിമുട്ടാുന്നു ചെറിയ കുട്ടികളല്ലേ
ആഹ
വേറെ എന്തൊക്ക
നിങ്ങള് പോവാറുണ്ടു
ഞാാന് തിയേറ്ററിില് പോയി കണ്ടിട്ടില്ല വീട്ടിലും തന്നെ സിനിമ കാണല് കുറവാണ എന്നാലും എനിക്ക് ഈ കോമഡി പാടങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് ചില സിനിമകളും അതേപോലെ പാട്ട് കേക്കും കാര്യത്തിയാന ഇൻസ്റ്റഗ്രാമിലും ഇൻസ്റ്റയിലല്ല ഫേസ്ബുക്കിലാണ് കാര്യട്ട് വരല്ലേ യൂട്യൂബിലൊക്കെ അപ്പൊ നമുക്ക് ഓരോ പാർട്ട് ഇങ്ങനെ വരുമല്ലോ സിനിമന്റെ അപ്പൊ നമുക്ക് ഇഷ്ടമല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും ചെിലതിന്റെ ഫുള് ഉണ്ടാവും ചിലത് ഓരോ ഭാഗങ്ങളൾ തന്നെ ഉണ്ടാവുള്ളു അപ്പൊ ഫുള്ള്ല്ല സിനിമാണ്ുണ്ടെങ്കിൽ ല് ഞാനത് കാണും അങ്ങനെ കാണും പിന്നെ ഈ പാട്ടുകൾ ഇണ്ടല്ലോ ഈ ആൽബം പാട്ട് ഹിന്ദി പാട്ട് അങ്ങനത്തെ കുറ പാട്ടുകുണ്ടല്ലോ അതൊക്കെ കേക്കും അതിനോടൊക്കെ നല്ല താല്പര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ
സിനിമകളാണോ പുതിയതാണോ ഇഷ്ടം
എന്താ അങ്ങനെ പ്രത്യേകി ഇതൊന്നുമല്ല പഴയ സിനിമകളാകുമ്പോ കഥ ഉണ്ട് പാട്ടാണെങ്കലും സിനിമ ആണെങ്കലും കതി അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഇപ്പത്തെ സിനിമ എന്നാൽ അധികം കൊല അങ്ങനത്തെക്കെ ഒരു ബാണ് എന്നാലും നല്ല സിനിമകള ഉണ്ട് പിന്നെ ദൃശ്യം സ്ത്രീൊക്കെ എന്താ കൊഴപ്പല്ലാ പറയണ കേട്ടി ഇനി പോവണംന്ന് കരുതി കണ്ടിട്ടില്ല പോയിങ്ങാണ്ട് തിയേറ്ററൽ ഒന്നും എനക്ക് അതിനോട് തിയേറ്ററിൽ പോയി കാണാന് വല്ല താല്പര്യംല്ല ഈ ലൈറ്റും സൗണ്ടൊക്കെ തലവേദനൊക്കെ എങ്ങനെ ഉണ്ടാവും വീട്ടിലാകുമ്പോൾ നമ്മള ഫ്രീഡത്തിനനുസരിച്ച് കാണാലോ
ആഹ
പിന്നെ ഞങ്ങള് ടൂര് പോയിന്ീ കക്കാടം പോയിലുണ്ടല്ലോ റിസോർട്ട് ീ പോയിക്കണോ അവിടുച്ച്
കേട്ടിട്ടുണ്ട്
ആ അവിടക്ക് പോയിന് ടൂറ് ഒരു ദിവസം അവിടെ നിന്നങ്ങാ ഫാമിലി അങ്ങനെ പോയി പിന്നെ ഹസ്ബൻഡന്റെ ഫ്രണ്ടും വൈഫും ഉണ്ടനി അപ്പൊ ഞങ്ങളൊരു കാറൽ അങ്ങനെ പോയി അവിടെന്ന്ന്നു റിസോർട്ടൊക്കെ എടുത്തങ്ങാണ്ട്
ആഹ
അവിടെ നിന്നു പിന്നെ പിറ്റത്തെ ദിവസം പോന്നു പിന്നവിടെ കാരേറ്റി കൊടികുത്തി മലയാണ് കാണാനുള്ളത് ഇറ്റേ ദിവസം അവിടെ അവിടെ മലമ്മ പോയി അവിടെ എന്താ തിരക്ക അറിയോ മഴ നല്ലോണ്ണം വരുന്നുണ്ട് പക്ഷെ നല്ല തിരക്കാ
ആഹ നല്ല കോടയൊക്കെ ഉണ്ടകുമ്പോ എല്ലർക്കും ഒരി ഇഷ്ടമാണല്ലോ കാണാൻ പോവാൻ
അതിന്റെ മുകളില് കേമാലന്റെ മുകൾ ുകളിൽ കയറി നിന്നിട്ട് കോട കൊണ്ട് താഴത്ത് ഒന്നും കാണൂല അത്രയും കോടാ കോടന്റെ നടുൂൽ ഇങ്ങനെ നമ്മള് നിക്കണ ഒരു ഫീലിങ് കിട്ടും നമുക്ക് പിന്നെ ഇടക്ക് ഇങ്ങനെ കോട ഇങ്ങനെ തെളിഞ്ഞ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ നീങ്ങുമ്പോ അപ്പൊ പിന്നെ താഴത്തക്ക് ഫുുള്ളായിട്ട് കാണുന്നല്ലാതെ അല്ലെങ്കിൽ പിന്നെ കോടന്നെ ഒക്കെ ആാര്ട്ട് മഴ പെയ്ത് വൈ ഇങ്ങാട് ഇങ്ങനെ ഈ മാലയ്യണ്ട ഇറക്കം കുറച്ച് ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി കുട്ടികളൊക്കെ ആകുമ്പോൾ കൊണ്ട ഇറങ്ങാാന് ബാക്കിയൊക്കെ നല്ല എന്താ ഇത എനി കാണാൻ നല്ല രസമാണ്
റിസോർട്ടിലെ ഭക്ഷണ ഒക്കെ ഇണ്ടായിരുന്നു
ആഹ ഭക്ഷണം എന്താ രാവിലത്തെ ഭക്ഷണം മഓലെ ആകുകയാണ് ഓല ങ്ങക്ക് പുട്ടാണ്ട ഇനി പുട്ടും കടലക്കറി ഈ ചിരട്ട പുുട്ട് പോലത്തെൊരു പുട്ടുണ്ടല്ലോ
ആഹ അതെ
അങ്ങനത്തെ പുട്ടേന പിന്നെ കടലക്കറി ഗ്രീൻ ബീഫന്റെ കറ അത്ന്നെ ഉണ്ടായിത് പിന്നെ ത്രികക്ക് നമ്മൾ ഓരോട ഏൽപ്പിച്ച വച്ചാല് ഓല് കൊണ്ടന്നന്ന് തരും പക്ഷെ പൈസക്കെ നമ്മളന്നെ കൊടുക്കണം
ആഹ്
ും ആൾക്ക ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തേതായാലുംറത്ത് ചുറ ചുറ്റാൻ ഇറങ്ങിയപ്പോ ഞങ്ങള് തന്നെ കൊണ്ടുവന്നോണ്ട് കരണങ്ങാട് ഞങ്ങള്ൾ കൊണ്ട് തരണങ്ങാണ്ട് ഞങ്ങള് പിന്നെ അൽഫാമും മന്തി അങ്ങനെ മേടിച്ചു പോകുന്നു പിന്നെ ഞങ്ങള് ഇവിടെ ഇരുന്ന് മുകളള് റിസോർട്ടിൽ തന്നെ അവിടെ ഇരുന്ന്ങ്ങാണ്ട അങ്ങനെ കഴിച്ചും ചെയ്തു പിന്നെ കുട്ടിയാണ് ചെറിയ മോളുണ്ട് ഓൾക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞിരിക്കണ് അപ്പോൊപ്പൊക്ക ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനൊക്കെയാണ് ബുദ്ധിമുട്ടുക രാത്രി അവർക്ക് ഉണ്ടാക്കിയ വെറുംചോറൊക്കെ ഉണ്ടേെ അത് അരച്ചു കൊടുത്തു പിന്നെ രാവിലൊക്കൊക്കെ ഞാൻ ാകി പൊടിയായിട്ട് കൊണ്ട അത്പലെ കിച്ചണ ചൂടാക്കി വേവിച്ചാണ്ടൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്തു ഇടക്കൊക്കെ ഒന്നൊരു യാത്രൊക്കെ പോകണ നല്ലതാണ് നമ്മളെ മൈന്ഡ ഒക്കെ ഒന്ന്
അതെ നമ്മള മക്കളുണ്ടമ്മ പിന്നെ നമ്മൾ പൊതുവേ അങ്ങനെ എവിടെ ഇറങ്ങാ
ആഹ് അറങ്ങൂലേ വീട് നേരം വള വീട് വീട്ടില് ജോലി അങ്ങനെ എങ്ങനെ ഫീയിട്ട് പിന്നെ കുട്ടികളെ പഠിത്തം അങ്ങനെൊക്കെയിട്ട് ഇങ്ങനെ ശരിക്കുംൊരു ഫ്രീ കിട്ടണില്ലല്ലോ എടപ്പൊക്കെ ഒന്ന ഇങ്ങനെറ മത്ത കൂടി ഒക്കെ ഇങ്ങെനെ ഇറങ്ങുമ്പോളേ
പക്ഷെ നമ്മളെ മനസ്സൊന്ന് ഉറപ്പിച്ചിറങ്ങിയാലല്ലേ നടക്കും പക്ഷെ നമ്മൾ മക്കളെ കാര്യ വിചാരിച്ച് ഇങ്ങനെ പുറകോട്ട്
ആഹ ആഹ അതെ ഞാനും എനിക്ക് യാത്രൊക്കെ ഭയങ്കര തലവേദനയും ശർദ്ദൊക്കെ ഉള്ള ആളായി ന് അപ്പൊ കൊറേയൊക്കെ പോയി പോയി പോയി കാറിന്റെ സ്മെല്ല് തട്ടിയാ എനിക്ക് എന്താ ഛർദ്ദിക്കാൻ വരും അങ്ങനെയൊക്കെ ഭയങ്കരതാണ് ഇപ്പൊ കൊറ പോയി പോയി എനിക്ക് ശീലമായി ഇപ്പൊ വല്യ കൊഴപ്പൊന്നുമില്ലാതെ
ആഹ് അതെ എന്നാ ആയിക്കോട്ടെട്ടോ
ആ